ഹലോ ആഹ ക്ളിയറാ വുന്നുണ്ടോ കേക്കാവാ ആഹ പിന്നെ
പിന്നെ വേറെ എന്തുണ്ട് വിശേഷം
ആഹ സുഖായിട്ടിരിക്കുന്നു ചേച്ചി യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ
യാത്രകള് ഇഷ്ടമാണ് എങ്കിലും ചെയ്യാൻ ആ നിങ്ങളുടെ ഇവിടെ യാത്ര ചെയ്യാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ടോ
ഇവിടെ യാത്ര ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഇപ്പോ ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങങ്ങളിവിടെ വന്നതിന് ശേഷം ഇവിടെ അടുത്തൊരു ബീച്ച് ഉണ്ട് അവിടെ മാത്രമേ നമ്മള് പോയിട്ടുള്ളൂ കൊറേ നല്ല എനിക്ക് എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്താ പറയാ ഈ ചെറിയ ഇതിങ്ങനത്തെ നല്ല രണ്ട് സൈഡ് ഇങ്ങനെ റബ്ബർ മരങ്ങള് നല്ല റോഡ് നടുക്കോട് നല്ല റോഡ് അങ്ങനത്തക്കല്ല എന്താ പറയുന്ന
ആ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് അങ്ങനെയൊക്കെയ ഉള്ളത്
അതെ അതെ ആ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോവാനാഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനത്തെയക്കെ സ്ഥലങ്ങൾ ഒരുപാട് നമ്മൾ ഇൻസ്റ്റയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണാം പക്ഷെ പോണം എന്നൊക്കെ ഉള്ള പ്ലാൻ ചെയ്യും ഞങ്ങൾ അപ്പോഴത്തേക്ക് ഒരാൾ ഒരാൾക്ക് ലീവ് കാണും ഒരാൾക്ക് ലീവ് കാണത്തില്ല അങ്ങനെ ഇതിഅല എത്തും അ ഇതുവരെ
വല്ലപ്പോഴും വല്ലപ്പോഴും എല്ലാം അല്ല ഇടക്കിടക്കുള്ള യാത്രകള് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ തരുന്ന സംഭവങ്ങളല്ലേ
അതെ അതെ അതെ അപ്പൊ ഞമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അടുത്തിട്ടൊരു ട്രിപ്പ്
നമ്മള ഒന്നും നോക്കാതിരിക്കുക നമുക്ക് നാളെ ഇന്ന് നമുക്ക് എന്താണ് നമുക്ക് ഇന്ന് യാത്ര ചെയ്യാൻ തോന്നുന്നുണ്ടോ അത് എങ്ങനെ മാക്സിമം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഡ്യൂട്ടി കഴിഞ്ഞാല് ജോലി കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു വരുന്ന സമയങ്ങളായാലും മതിയല്ലോ നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങൾ
പോകുന്നുണ്ട് അങ്ങനെ പോകും ചേച്ചി ഞങ്ങള് ഇപ്പം വൈകിട്ട് വന്ന കഴിഞ്ഞാൽ ഇപ്പം ചുമ്മാ ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും എനിക്കും പഠിക്കാനൊന്നും ഇല്ലെങ്കിൽ ആ നമുക്ക് പുറത്തു പോവാന്ന് പറഞ്ഞ ഇങ്ങനെ വണ്ടി എഴുതിട്ട് പോകും അങ്ങനെ കൊറ എവിടെ ഇങ്ങനെയിട്ടൊക്കെ പിന്നെ രാത്രി പത്തുമണി പതിനൊന്ന് മണിയൊക്ക ആകുമ്പഴേ തിരിച്ച്കയറുന്നതാണ് അങ്ങനെ ചെയ്യാറുണ്ട്
ഉം അത് പുറത്തു പോയി നമ്മൾ ഒരു ദിവസം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എന്നും വെക്കുന്ന ഫുഡ് ഹെൽത്തി ആയിട്ട് ആണ് പക്ഷെ എങ്കിലും അൺഹെൽത്തി ആണെന്ന് അറിയാമങ്കിൽ ചില സന്തോഷങ്ങൾ തരുമല്ലേ നമുക്ക് പൊറത്തെ ഫുഡ് പൊർത്തെ യാത്രകള് അങ്ങനെയൊക്ക നമുക്ക് കൊറെയേറെ നല്ല നിമിഷങ്ങളല്ലെ.
അതെ. ഉം എനിക്കും ഭയങ്കരിഷ്ട ഈ പൊർത്തൊക്കെ പോന്നതും നമുക്ക് എനിക്ക് എന്റെ വീട്ടിലന്ന് വെച്ച് കഴിഞ്ഞാ എന്റെ പപ്പേ അമ്മേം അങ്ങനെ എന്നെ ഇങ്ങനേ പൊറത്തൊന്നും കൊണ്ടോയ്‌ട്ടില്ല. എന്നെ വീട്ടിലിങ്ങനേര്ത്തും. ഹും അവർക്കും ആ ഇപ്പൊ പ്രാ അപ്പക്ക് പ്രായായതോണ്ട് അങ്ങനെ ഞാനു അങ്ങന നിർമ്മന്ധിക്കാറില്ല ഇപ്പം ഞാന് ടൂറൊന്നും പോയിട്ടില്ലാണം എന്റെ പേരൻറ്സിന് ഇഷ്ടഅല്ലെന്നല്ല അവർക്ക് പേടിയാണ് ഓരോ ച്ച എപ്പൾ നമ്മ്ള്
അപകടങ്ങളല്ലേയി ടൂർനൊക്ക പോയിട്ട് ങ്ങനെ അബകടങ്ങൾ സംഭവി ഒരു നൂസ് കേക്കുമ്പ പേരൻറ്സെന്ന നെലയിൽ അവർക്ക് അതിന്റേതൊര് പേടി കാണും അതായിരിക്കാം.
ഉം. അന്നാ അത് തീർച്ചയായിട്ടു അതുതന്നെയാ അപ്പതുകൊണ്ടവര് ഒരേ മക്കളെ ടൂറ് പോവണ്ട അങ്ങന പറഞ്ഞ്ട്ട് ഓക്കെ ഞാൻ ടൂറ് പോന്ന്ല്ല. അന്നെരം നമ്മള് അ വീട്ടീരിക്കുന്ന സ് സമയം നമുക്ക് വെഷമം തോന്നത്തില്ലയ്യോ നമ്മള് ടൂറ് പോയില്ല അങ്ങന അപ്പ യിത് പപ്പയാ നമ്മളെ ഇപ്പൊ ടൗണിലൊക്ക എ എ പപ്പ എവിട പോയാലും നമ്മളെ എന്നേം കൊണ്ടുപോയൊരൊ സാനങ്ങളൊക്കെ മേട്ച്ചെരും. അങ്ങനൊക്ക ഹാപ്പി ആക്കി വെക്കും. അപ്പ അത് കൊണ്ട് ഇപ്പൊ അ കല്യാണം കഴിഞ്ഞപ്പൊ ഹസ്ബൻഡ് ആൾക്ക് തൊക്കെ അറിയാ. ഞാനിങ്ങനേ പറഞ്ഞ് കൊട്ത്ത്ട്ട്ണ്ട്. അപ്പൊ ആള് പറയും എനീ സാരല്ല കെട്ടിക്കഴിഞ്ഞാ ഞാനെല്ലാടത്തും കൊണ്ടോവാ. അപ്പ ഇപ്പൊ ഞാവന്ന് കഴിഞ്ഞയ്ഞ്ഞ ഞാന്പ്പ രാത്രി പ്പാതിരാത്രിക്കെവ്ടെ പോണോന്ന് ഈ ഭയങ്കരിഷ്ട അന്നേ എനിക്ക് ഭയങ്കരിഷ്ട ഇപ്പ അ രാത്രിയിലൊക്ക പോവാ. ച്ചായ കുടിക്കാം പോവ അങ്ങനെക്കെ. എക്ഷെ ഇപ്പതിനുള് സാഹചര്യം കിട്ടുമ്പം എപ്പഴും ഇങ്ങനെ പോവാറുണ്ട്. യങ്കരിഷ്ടാ
ഒന്നൂട രാത്രീ യാത്രകള്. ഞാം നമുക്കൊക്കെ ഷെ ഒരുവിതെ എല്ലാവര്ടെം ആഗ്രഹങ്ങളങ്ങനാണെന്ന് ‌ തോന്നു. രാത്രിയും ങ്ങനെ യാത്രെയ്യാനൊക്കെ നമ്മളൊക്കെന്ന് റ്റയ്ക്ക്ന്ന്റയുമ്പരാറ് മണിക്ക് മുമ്പേ വീട്ടി ക്കേറില്ലേ നമുക്കൊറ്റയ്ക്ക് യാത്രെയ്യാൻ. പിന്നൊര് ചെലോർക്കേ ഉള്ളൂ ആ ധൈര്യൾ ക്ഷെന്ന എൻക്കി സമ്മന്തിച്ചില്ലാട്ടോ അപ്പം ആ ഒരു യാ ത്രകള് നമ്മൾക്ക് ഒത്തിരിയെൻജോയ് ചെയ്യുന്നതല്ലെ. ഇവിടെം രാത്രി യാത്രകളാണ് കൊറച്ചൂടെ പകലങ്ങന യാത്രയില്ല. എവിടെങ്കിലും പോണോങ്കില് നമ്മള് സന്ധ്യ ആ സമയത്താണ് ബീച്ചിലായാലും രണ്ടുപേരു ഫ്രീ ആയിട്ട് വരുന്ന സമയതല്ലേ ഉള്ളൂ.
അതെ അതെ ഉം
പിന്നെ മക്കളായി കഴിയു പിന്ന മോള് സോപ്ടും അപപ്പാ ഇന്ന് ഇന്നട്ത്ത് പൊഅ അല്ലെങ്കിൽ ഇന്നട്ത്ത്ന്നുള്ള ഫുഡ് ഫുഡൊക്കെ കൊറേ അവോയ്ഡ് ചെയ്യുവെങ്കിലും പിള്ളേരെ സന്തോഷല്ലേന്ന് വച്ച് ചെലതൊക്കെയങ്ങ് കണ്ണടച്ച് കൊടുക്കൊ? പിന്നെന്ത്? പിന്നെന്താണ്ട്?
ങ് പിന്നെ ഒന്നുല്ല ഇങ്ങനെരിക്കുന്നു അടുത്ത് ബീച്ച് അങ്ങനൊക്കെണ്ടോ?
ബീച്ചില്ല. ഞങ്ങടെ വീട്ടിന്റെ തൊട്ട് താഴേക്കൂടെ ആറാണ്.
അതെ ആഹ് ആഹ്
അപ്പം ആ വൈകിട്ട് പണ്ടൊക്കെന്ന് പറഞ്ഞാ ഇവിടുന്നെല്ലാരും കുഞ്ഞ് പിള്ളാര് നീന്തല് പഠിക്കാനും നീന്താനുള്ളരു വൈകി ട്ടെല്ലാവരു ആറ്റിലുണ്ടാരുന്നു ഷെ
ഊം.
പ്പ അങ്ങനാരും അങ്ങനാറ്റിലോട്ടെറങ്ങ്ന്ന്ല്ല എല്ലാവർ തും ഇല്ല ഫോൺ മതി. പിള്ളേർക്കെല്ലാ ഫോൺ മതി.
ഉംമ് ആ ഒരഞ്ച് മിനിറ്റ് കിട്ടിയാലും ഫോണില് നോക്ക അത്. പിള്ളാരുടൊരു ശീലമായി പോയി. എങ്കിപ്പൊ അത് മാറ്റി പേരൻസിനെ കൊണ്ടെ അതൊക്കെ മാറ്റിയെടുക്കാനും പറ്റും. പക്ഷെ പേരൻസ് അവരുടെ- ഒരു ഈ കംഫർട്ട് നോക്കിട്ട് അതൊന്നും ചെയ്യാണ്ടിരിക്കും. കാരണം അവർക്കൊരു കൊറച്ച് സമയം. ഇപ്പൊ പിള്ളേർക്ക് ആ ഫോൺ കൊടുത്തിട്ട് അവരാ ഫോണും നോക്കിയിരിക്കുമ്പോ പേരൻസിന്റെ കാ ര്യങ്ങള് അവര് ചെയ്ത് ചെയ്യും അല്ലെങ്കി ഈ പിള്ളേരിങ്ങനെ പുറകേ ഇങ്ങനെ നടന്ന് അതാ ഇത് വേണം അത് വേണന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനേ ശല്യപ്പെടുത്തും. അതുകൊണ്ട് പേരൻസ് ഇതൊന്നും നെലേൽ അങ്ങനെ ചെയ്യും.
പക്ഷെ ഈ കുഞ്ഞു പിള്ളേർക്ക് ഫുഡ് കൊടുക്കാനും ഇപ്പൊ ഇത് തന്നെ. ഫോൺ കാണുമ്പം ഫുഡ് കഴിക്കുന്നേ അറിയത്തില്ല എന്നുള്ള രീതിയില്. അവര് അത് സത്യം പറഞ്ഞ സംഭവം വ ല്യ പിള്ളേർക്കും അത് സംഭവം ശരിയാ മോള്ടെ കയ്യില് ഫോൺ കൊടുത്തിട്ട് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ നമ്മള് വാരി കൊടുത്താല്. എത്ര കൊടുത്താലും അവള് വാ കഴ്ചവച്ചൊണ്ടിരിക്കും. മാക്സിമം കഴിച്ചിട്ടാണ് മതി വയർ നറഞ്ഞുന്ന് പറയുന്നേ എന്നാ സ്വന്തമായിട്ട് ഇന്ന് കഴി കഴിക്കാൻ കൊടുക്കു വാണെങ്കി അതിന്റെ പകുതിയുടെ പകുതി പോലും കഴിക്കാറില്ല.
ഇതാണ്.
ഹേ ഈ ഫോൺ ന്റെ
ഉം പോണാണ് പ്രശ്നം അതും എല്ലാവർക്കും കണ്ണിനും പ്രശ്നമാ കണ്ണാശുപത്രി ചെന്ന് ഐ ഡോക്ടറെ കാണാനും അതിലും തെരക്കാ ഫുൾ
പിള്ളേർല്ലേ ഈ കണ്ണിന് മറ്റേ കണ്ണാടി ഒക്കെ വെക്ക ത് വെച്ചോന്ട് ഇറങ്ങുന്നേ കാണാം കണ്ണിന് കാഴ്ച കൊറഞ്ഞിട്ട്
ആഹ് അവരെപ്പോഴും ഫോൺ യൂസ്ല്ല്ലേ? സ്ക്രീൻ ടൈം അവർക്ക് കുറയുന്നേ ഇല്ലല്ലോ?
ഉം
ഇപ്പഴും കൂടുന്നല്ലേ ഉള്ളവർക്ക്?
ഹും അതെ
ഇവര് പഠിക്കാൻന്നും പറഞ് ഫോൺ മേടിക്കാ അവര് വീ ല്ലെങ്കി ആഹ് ഒരു വീഡിയോ കാണട്ടെ എന്ന് പറഞ്ഞ് മേടിച്ചാൽ തന്നെയും ഇവര് പിന്നും കാണുന്നത് പഠിക്കുന്ന തീന്ന് ഇങ്ങ് പോരും പിന്നെ റീൽസ് ഒക്കെ ഇങ്ങനെ കണ്ട് കണ്ട് ഇരിക്കുവാ.
അതെ ഹും പേര് ചി ചിലപ്പോ ഇതൊന്നും അറിയുന്നുണ്ടാവത്തില്ല കാരണം അവര് അവരുടെ ജോലി തരക്കില് ങ്ങനെ ഇതായിരിക്കും
ചല റീൽസില് പോലും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ കുഞ്ഞുങ്ങള് മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന നമ്മൾ വിചാരിക്കും ഏ ഇത് എവിടുന്നാ ഈ പഠിച്ചേക്കുന്നത് എന്ന് നമ്മള് വിചാരിക്കും പിന്നെയാണ് നമ്മൾ ഇവര് ഈ ഫോൺ കാണുന്ന ശ്രദ്ധിച്ചാൽ മതി ഇതിനകത്ത് ചല വാക്കുകൾ ഈ കാർട്ടൂണുകളിൽ തന്നെ ഉണ്ട് ചല മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതായിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഇതെല്ലാം കേട്ടല്ലേ പിള്ളേരിങ്ങനെ പഠിച്ച് പഠിച്ച് അതവിടെയാ പറയണം എന്ന് പോലും അറിയാതെ
മ്മ് അതെ മ്മ് ഇപ്പൊ റീൽസ് ക്കെ കാണുമ്പോ അയിനാത്തുണ്ടല്ലോ റീൽസിനകത്തൊക്കെ പിള്ളേർ പ്പോ എപ്പഴും റീൽസ് അല്ലേ കാണുന്നേ റീൽസ് ഇപ്പ നേരത്തെ ടിക്ടോക്ക് അങ്ങനത്തെക്കെ ഉള്ളായിരുന്നു ഇപ്പൊ റീൽസ് ആയിരുന്നു
റീൽസിനകത്തും ഈ പ പറയുന്ന പോലെ കണ്ടന്റുകൾ എല്ലാം ഒന്നും നല്ലതും അല്ലല്ലോ?
അതെ
അവര് കാണ് ഇവരുടെ കൂടെ ഈ പേരൻറ്സ് ഫോൺ കൊടുത്തിട്ട് പോവുകവാണെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടന്റ കാണുന്നന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ
ആഹ് ഇല്ല ഇല്ല
നമ്മള് കൂടിരുന്ന് ഫോൺ കാണാൻ കൊടുക്കുവാണെങ്കിൽ കൊറച്ചേരം കൊടുക്കുവാണെങ്കിലത് നമുക്ക് അറിയാൻ പറ്റും നമ്മടെ കൺട്രോളിലാണ് ഇവരെന്താ ചെയ്യുന്നെ കുഞ്ഞി പിള്ളേര് വല്യവര് നമ്മള് കൺട്രോൾലാന്ന് പറയാനും പറ്റില്ല കുഞ്ഞിപ്പിള്ളാരെങ്കിലും നമക്കൊരു ഒന്നൊന്നവരെന്താണ് കാണുന്നതന്നെങ്കിലും കണ്ട്രോള് ചെയ്യാൻ പറ്റുവാരുന്നു. പേടിക്കല ഇല്ലം പറയുന്നത് പോലെ ഫോണിനകത്ത് വരുന്ന കണ്ടന്റുകള് സംശയം. ഫോണെ പ്രശ്നം. എന്നാ ഫോണിനെക്കൊണ്ട് നല്ല ഗുണങ്ങളുവാ.
ആതെ ആഹ്. പഠിക്കാനുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം കുട്ടികൾക്ക് ഇപ്പ ഏറ്റവും എളുപ്പം കിട്ടുന്നത് ഫോണിക്കൂടല്ലേ.
മം അവർക്കൊരു സംശയം, ചിലപ്പോ നമുക്ക് തീർത്ത് കൊടുക്കാൻ പറ്റാത്തൊരു സംശയങ്ങള് പല ആപ്പ് വഴി. അല്ലെങ്കി അവരുടെ ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വഴി അവർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോ നല്ല ഗുണങ്ങളും. ഈ റീൽസ് വീ വീഡിയോസ് അങ്ങനെ വരുമ്പോഴും. ഒരു സൈഡ് വരുമ്പം അതും ഒരു പ്രശ്നം
മം.
പിന്നെ അറിയാത്തവരുമായിട്ട് കോള് ചെയ്യുന്നത് അടുത്തൊരു പ്രശ്നം. ഇൻസ്റ്റ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോഴേ?
അതെ അതെ.
എല്ലാം പ്രശ്നവാ.
മം അത് കൂടുതലും ഈ പേരൻസ് കണ്ട്രോള് ചെയ്താ തീരാവുന്ന പ്രശ്നോള്ള് പക്ഷെ ഒരുപാട് നമ്മള് കൺട്രോള് ചെയ്യാനും പറ്റത്തില്ല അതാണ്.
ഈ ന്യൂസ് കേട്ടില്ലേ മൊബൈല് കൊടുക്കാത്തതിന് ആത്മഹത്യ ചെയ്തു. മൊബൈല് വേടിച്ച് വെച്ചതിന്. ഇങ്ങനെയൊക്കെ കേക്കുമ്പ റ്റെ അവര് ഗെയിംസിന് അഡിക്റ്റ് ആയി പോയി അപ്പോത്തേക്കും അവരെന്താ ചെയ്യുന്നേന്ന് പോലും അവർക്കറിയില്ലല്ലോ?
ഇപ്പൊ മൊബൈലിന് അഡിക്റ്റായ പിള്ളേരുടെ പിള്ളേരുടെ ഓരോ വീഡിയോകള് കാണുമ്പഴെ. ഓഹ് ഇത് ക അവര് നമുക്ക് അതിന് മുകളിലുണ്ട് എന്നുള്ള രീതിയിൽ തരാ അത്രയ്ക്ക് അതൊരു ഇതായിപ്പോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ആയിപ്പോകും പിള്ളേര്.
ആഹ് ഈ ഓൺലൈൻ ക്ലാസ്സ് വന്നപ്പോഴും അതുപോലാ. സ്വന്തമായിട്ട് ഫോൺ മേടിച്ചു കൊടുത്തെല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ പേരന്റ്സ് ജോലിക്ക് പോകുന്നവർക്ക് ക്ലാസ് അറ്റ റ്റാൻഡ്യാ പക്ഷെ അതിന് ശേഷം ഇത് തിരിച്ച് മേടിക്കുന്നില്ലല്ലോ? ഈ കുഞ്ഞുങ്ങളുടെ കൈയ്യിലെല്ലാം ഈ ഫോ ഫോൺ സ്വന്തമായിട്ടൊരു ഫോണ്. പല കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. ഈ സ്വന്തമായിട്ടൊരു ഫോൺ ഉണ്ട്.
അതെ. ഇപ്പൊ നേരത്തെ നമ്മുക്കൊക്കെ ഫോൺ കിട്ടിയത് ഡിഗ്രി പഠിക്കുമ്പോ. ആ ഒരു ടൈമിലൊക്കെ ആരിക്കും. പക്ഷെ ഇപ്പഴ ത്തെ പിള്ളേർക്ക് ഇപ്പം എത്ര എൽ കെ ജി, യു കെ ജി ആ ഒര് ഈ സമയം ആവുമ്പോഴേക്കെ പിള്ളേർക്ക് ഫോൺ കണ്ട് തുടങ്ങുവാ. ജനിക്കുമ്പഴേ പിള്ളേര് ഫോൺ കണ്ടു തുടങ്ങുവാ.
ഉം ഞാൻ പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പം. നമ്മടെ പത്തൊമ്പത് രൂപ റീചാർജ്, ഇരുപത്തൊമ്പത് രൂപ റീചാർജ് കാർഡ് കൂപ്പണില്ലേ? പ്ലസ് ടു നൊക്കെ പടി ആ സമയത്ത് നമ്മുടെ കീ പ്പാട് ഫോണാര്ന്ന് അങ്ങനത്തെ ഫോണ് അത് ക്കെയാരുന്നു നമുക്ക് ഉള്ളത്. അല്ലാതെ ഈ സ്മാർട്ട് ഫോണുകളൊന്നും അന്ന് ഞങ്ങള് പഠിക്കുന്ന സമയത്ത് ഇല്ലാരുന്നു പിന്നെ പിന്നെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ഇപ്പൊ ശരിക്കും പിള്ളേരുപയോഗിക്കുന്നത് പോലും നമുക്ക് അറിയത്തില്ല, ആ ആപ്ലിക്കേഷൻ പോലും നമുക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. അവര് അവരത് ഡൗൺലോഡ് ചെയ്ത് എല്ലാം ഓപ്പൺ ആക്കി വരുമ്പഴും നമ്മളിങ്ങനെ നോക്കിയിരിക്കും ഏഹ് ഇതൊക്കെ എവിടെന്ന് പഠിച്ചത് എന്നുള്ള രീതിയില്
ആഹ് അവര് അവരാ ഓരോ ദിവസം ഓരോ ദിവസം അവര് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കയ
ഉം
എന്താണ് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെന്നും ഡിജിറ്റല് കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് ഡെയിലി അപ്ഡേറ്റഡ് ആവ
ഈ എ ഐയുടെ ഫോട്ടോ ജനറേഷൻ ഇപ്പത്തെ പിള്ളോര് ചെയ്യുന്നത് കാണുമ്പം സാധാ വീഡിയോസ്ആണോ അതോ എ ഐ വീഡിയോസ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരുവ
അതെ ചേച്ചി ചേച്ചി ഞാൻ കട്ടന്ന് ആ